ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം നല്ല വിശേഷം എന്താ അവിടെത്തോ സുഖമാണ് ഇവിടെ നല്ല മഴ
മയണ്ടോ
ആ വേണ്ട ഓ വേണ്ട
അതും മടി മഴെണ് മഴ ഇണ്ട്
ഏഹ് ഇവിടെ ഞങ്ങള് കൃഷി ക്കെ നടന്ന അത് നശി ട്ട്ണ്ട് ഇല്ലത് ജോലി പോയിട്ടില്ല ആണ്ട് പോയിട്ടില്ല
ഏഹ് മയെ ക്കാലത്ത് എല്ലാം ശ്രദ്ധിക്കണം മഴക്കാല രോഗങ്ങളും
അ അതെ ഇപ്പ എല്ലാടത്തും ഈ വൈറൽ പനിക്കെ ഉള്ളോണ്ടെ
ആ അതെ കുട്ടികളൊക്കെ പോയോ
ആ സ്കൂളിപോയി
ആ
നല്ല മഴ നല്ല മഴ
ഉം എല്ലാടോത്തും അങ്ങനെ തന്നെയാണ് കാറ്റും മഴയും കാറ്റും മഴേം ഇടി വെള്ളം
അതെ ആ
ഓക്കെ ഒക്കെയാണ് ഇവിടെ ഇവിടെ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാ എവിടെ പൊറത്ത്ക്ക് ഇറങ്ങിയ മഴ പെയ്തിട്ടും വെള്ളക്കെട്ടും
തെ
ഒക്കെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഇവിടെ ഭയങ്കര വെള്ളം പൊക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്
അതെയാ
ഉം
വെള്ളം കേറാറുണ്ടോ വീട്ടിലൊക്കെ
വെള്ളം കേറാറുണ്ട് കൊറച്ചീചെ
അതെ
കൃഷികളൊക്കെ നഷിക്കൂലേ
കൃഷികള് ആ ആ കാറ്റൊക്കെ ആവുമ്പോ കൊറ ച്ചൊക്കെ നഷിക്കും
വെള്ളം കേറ കൃഷികളൊക്കൊക്കെ വെള്ളം കേറലുണ്ടോ
ആ വെള്ളം കൊറച്ചീചെ കുറച്ച് കയറും മഴ ആവുമ്പോ നല്ലോ പേടി ക്കണം കാറ്റും മഴയും വിഇടിം ആഹ മരൊക്കെ എടുത്തിണ്ടെങ്കിൽ ഒക്കെ നല്ലോം ശ്രദ്ധിക്കണം
അതെ
കാലം തെറ്റ് വൈകിട്ടാണ് മഴ കൂടുതല് മഴ ശക്തി കൊണ്ട് വൈകിട്ട് ട്ടാണ്
അതെ രാത്രി കാലങ്ങളല്ലേ
രാത്രി വൈകിട്ട്
അതെ
ഉം
ഹ ഇ വെള്ളം വെള്ളം കെട്ടി നിക്കാ ചിരട്ടകളിലൊക്കെ വെള്ളം കെട്ടിക്ക അതൊക്കെ കൊതുക് വളർന്ന്
ഉം ആ ക്കെ ഒഴിവാക്കിയാ മതി അത് കൊതുകിനെ വളരാൻ സമ്മതിക്കാ രിക്ക ചെരട്ടകള കൗത്തിടാ
അതെ ഈ ഞങ്ങള് വീടിന്റെ അടുത്ത് ഈ ഡബ്ബറിന്റെ ഡബ്ബർ തോട്ടാണ് കൂടുതലും അപ്പൊ അതിലൊക്കെ ഈ ചിരട്ടയിലൊക്കെ വെള്ളം നിന്നിട്ട് നല്ല കൊതുകാണ് ആഹ്
ഉം ഒരുകുടച്ചൂടി പോയണ്ട അക്കെ ക്ലിയറാക്കിയാ മതി ക്ലിയറാ ആക്കാൻ നിൽക്കുമ്പോഴാണ് കൊതുക് മുട്ടയിട്ട് പെരിക
അതെ
ആ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകും
അതെ
ഉം
മക്കളക്കെ കളിക്കാ പോയേക്കുമ്പോളൊക്കെ മക്കളൊക്കെ ഈ പൊയേലും കുളത്തിലൊക്കെ ചാടണത് ശ്രദ്ധിക്കണം കുട്ടികള് കൂട്ടം കൂടി പോവുമ്പളേ
ആഹ്
പ്പ കാല് തെ
കൂട്ടും കൂടി പോവല്ല ഒറ്റക്ക ഒറ്റക്കാ പോവല്
അതെ
ഉം
അല്ല ഇ ഫ്രണ്ട്സ് എല്ലാവരോട് കൂടി മുക്ക് കുളം കാണാം പോവല്ലേ വെള്ളം നിറഞ്ഞ കാണാം പോവല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടേ പോവണ സമയത്ത് പിന്നെന്താ നിങ്ങക്ക് മക്കളില്ലേ
ആഹ് എനിക്കണ്ട് എനിക്ക് നാലണ്ണ ണ്ട്
അതെ
ആഹ്
പഠിക്കായിരിക്കൂലേ
ഏ ആഹ് ആ ചെറുതായി പഠിക്ക
ആഹ്
ഇങ്ങക്ക് എത്ര മക്കളുണ്ട്
എനിക്ക് രണ്ട് മക്കള്
മേഡത്തിന് രണ്ട് മക്കള് ഉള്ളു
അതെ രണ്ട് മ ക്കള്
ഏഹ് എന്താ പഠിക്കാ
ഓ പഠിക്കാണ് ഒരാൾ ഒന്നാം ക്ലാസ്സിലാണ് ഒരാള് ഏയാം ക്ലാസ്സിലാണ്
ഉം ഉം പെൺകുട്ടിയാ ആൺകുട്ടികളോ
രണ്ടും ആൺകൂട്ടികളാണ്
തന്നെ ഉം ഉം അപ്പൊ ഹസ്ബൻറ്റ് എന്താ ചെയ്യണെ
ഹസ്ബൻറ്റ് ഫർണിച്ചറിലാണ്
പിന്നെ അവിടെന്താ
അടെ പോ പോളിഷിന്റെ പണിയാണ് അൽമറ കട്ടില് പോലീസിലല്ല പോളീസ്
നെ പോളീഷ് മ്മ്
അവര് അങ്ങനത്തതൊക്കെ പോളിഷ് ചെയ്യാ
ആ എത്ര രൂപ വീട്ടുണ്ടായി
ആ അതൊന്നും അറിയില്ല
ന്താ ചോയ്
അതെ ഭർത്താവിന്റെ ശമ്പളം വന്ന ഭാര്യയുടെ വയസ്സും ചോദിക്കാൻ പാടില്ല പറഞ്ഞി
ഓ അങ്ങനോക്കെയാ ഏഹ്
അത് ചോദിച്ചാലും സത്യം പറയത്തില്ല എത്ര കിട്ട്ണ്ട് ചോയിച്ചാല്
ഡെയിലി പണിയുണ്ടോ
ഓ പണിയൊണ്ട് ചെല ദിവസങ്ങള് മടിയാണ് മയയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് പോകാൻ മടിയാണ്
ഉം അതെ ആ ഏഹ്
ഹസ്ബൻഡിനേ പോവാൻ മടിയാണ്
താങ്കൾ ജോലി
ഓ ഓ ഓ ന നമ്മളങ്ങനെ സ്ത്രീകള് ജോലിക്ക് പോയി അവരെ പോറ്റേണ്ടരവസ്ഥ
അല്ല അവരെ പോറ്റണ്ട അവര് അവര് തന്നെ ജോലിയെടുത്ത് ജീവിച്ചോളൂല്ലേ
ആ അതേ നമ്മള് നമ്മ മേ ആ വൈഫ് ജോലിക്കെറങ്ങി കഴിഞ്ഞാല് അസ്ബ ഈ മടീള്ള അസ്ബമ്മാര് ഒന്നും കൂടി മടി കാ ട്ടി ഇരിക്കത്തേ ഒള്ളൂ
അവിടത്തിന്റെ തെറ്റിദ്ധാരണയാണ്
അല്ല എനി ക്ക് ലേ എന്റെ കൺമുന്മേൽ തന്നെ ഇണ്ട് അങ്ങനെ ഒരുപാട് പുരുഷന്മാര്
ഒരുപാട് പുൃഷന്മാര് അറഞ്ഞാല്
അടുത്ത്ല്ലേ സ്ത്രീകള് പണിക്ക് പോകുമ്പം ഹസ്ബൻഡുമാരും പോകാതക്കാ
അയാക്ക് മേഡത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. മാഡം ചിന്താതില്ല മേഡപ്പം മേഡപ്പൊ ഹസ്ബന്ഡിനെ തെറ്റിദ്ധരിച്ചോണ്ട് നടക്കാണ്.
അത് നിങ്ങക്ക് എൻ്റെ ഹസ്ബൻറിനെ കുറിച്ച് ശരിക്ക് അറിയാഞ്ഞിട്ടാ
ആ ഹസ്ബൻഡ് എന്താ ചെയ്യണേ ഇപ്പൊ തെറ്റിദ്ധരിക്കാന്?
ഹസ്ബൻഡിന് ഹസ്ബൻഡിതില് കു കുറിച്ച് താ നിങ്ങക്ക് ശരിക്ക് അറിയില്ലാന്ന്
മേഡ തെറ്റിരിക്കാന് എന്താണ് ഹസ് ബൻഡ് ഇണ്ടാക്കി?
ഇണ്ടാക്കിയതൊന്നുല്ല എന്നാൽ ഞമ്മക്ക് അവരുടെ എന്താണ് അവരുടെ സ്വഭാവം അവരെങ്ങനെത് അങ്ങനത്തൊക്കെ നമുക്കറിയാല അവരുടെ കൂടെ കുറേ വർഷായിലേ നമ്മള് താമസി ക്കമ്മേ
താമസിക്കേ ജീ എല്ലാരും ജീവിക്കലല്ലേ.
ക്കുന്ന ജീവിക്കുന്നേ അപ്പൊ അവരെന്താണ് എങ്ങനെയാണെന്ന് നമ ക്കറിയാലോ.
എങ്ങനെയാണ്? ഇന്നട്ട് എത്ര വർഷമായി താങ്കൾ താമസിക്കുന്നു ജീവിക്കുന്നു. ഹസ് ബൻഡിൻ്റെ കൂടെ
ഞാന് പതിനേ പതിമൂന്ന് വർഷായി ആ
അപ്പൊ ഹസ്ബൻഡ് ഹസ്ബൻഡ് എത്ര വർഷമായി താങ്കൾ കൂടെ ജീവിക്കണ്
അതെന്നെ ഹസ്ബന്ഡ് പതിമൂന്ന് വർഷായി
ആ അപ്പൊ താങ്കൾ പതിനഞ്ച് വർഷവും ഹസ്ബൻഡ് പതിനാല് വർഷം അപ്പൊ ഒരു വർഷം എവിടെ പോയി
അതെ അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കൂട്ടലോ തെറ്റിയതാ
അന്നെ മേഡം കുറച്ച് ഫുൾ കണക്കുകൾ തെ
മക്കളൊക്കെ എങ്ങനെ സ്കൂള് ത വരോ അതോ
ഇ ഇല്ല മക്കള് അവിടുന്ന് ബൈക്കില് വരും
അതെ
ഉം അതെ
മഴ ആയാല് ബസ് ബസിലൊക്കെ വന്ന
മഴ മഴ ആയി കഴിഞ്ഞാൽ മക്കൾ കോട്ട് ഇട്ട് വരും
മദ്രസ്സ ഒന്നും ഇല്ലേ
അവിടെ സ്കൂൾ ബസ് ഇണ്ട് നമ്മൾ സാധാരണക്കാർക്ക് സ്കൂൾ ബസ് ഇതാ ഓപ്ഷൻ ഹലോ
അതെ അല്ല അവിടെ അവർക്ക് കൊണ്ട് കൊണ്ടുവിടാനും കൊണ്ട് വരാനൊക്കെ അതെ അവരേ കൊണ്ടുവരാനും കൊണ്ട് വിടാനും ആളുണ്ടെങ്കിൽ പിന്നെ നമ്മുക്ക് ബസിന്റെ ആവിശ്യം ഇല്ല
ആവിശ്യല്ല ഞങ്ങളോടെ ആളുണ്ടെ അപ്പൊ അതിന്റെ ആവിശ്യം
ഉം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോയി കൊണ്ട് വരിക തന്നെ വേണം
മേഡത്തിന് അങ്ങനെ ആവിശ്യം ഇണ്ടോ
ചെറിയ മക്ക ചെറിയ മക്കളാണ് അപ്പൊ ഞങ്ങൾ നട ന്ന് ഇവിടെ അടുത്തുണ്ട് സ്കൂൾ അപ്പോ നടന്നിട്ടാ പോവാ മഴകാലമായതോണ്ട് ഞങ്ങൾ ആരേലും കൊണ്ടോയ് ആക്കലാണ് ഇപ്പൊ മഴക്കാലം അല്ലെങ്കിൽ അവൾ ഒറ്റക്ക് തന്നെ പോവും മഴക്കാലം ആവണ സമയത്ത് റോഡിലൂടെ വണ്ടി വരണ സൗണ്ട് ഒന്നും അവർക്ക് കേൾക്കാൻ കഴി
പേര് സൗണ്ടോ റോഡിലൂടെ വണ്ടി പോവുന്ന സൗണ്ട് കേൾക്കും അതെ റോഡിലൂടെ വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കും മേഡം
അഹ്
വണ്ടി പോവുന്ന കണ്ട് കാണുമ്പല്ലെ പേടി സൗണ്ട് കേക്കുമ്പോ പേട്യാ മ്മക്ക്
ഓക്കേ മാഡം മാഡം ശെരി മാഡം
അ ക്കെ